ഹലോ
ഹലോ
അ കേൾക്കു
ത് തിരക്കായിരുന്നോ
അല്ല വലിയ തിരക്കൊന്നുല്ല കൊഴപ്പില്ല ആ ആ ആ
പണികളൊക്കെ കഴിഞ്ഞോ
ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല ഒരു വിധം
ആ ഇനിയിപ്പോ ഉച്ചക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും
ആ ഉച്ചകത്തെ കഴിഞ്ഞു ക്ലീനിങ്ങിനാണ് ഫുഡൊക്കെ റെഡി ആയി ഉ ഉ ആയിരുന്നോ പിന്നെ ആഹ് ചോറും കറിയൊക്കെ ആയിട്ടുണ്ട്
സ്പെഷ്യല്
ഇന്ന് സ്പെഷ്യല് ബീഫ് കറി ഉണ്ട് പിന്നെ ചക്ക എന്താ പറയാ നിങ്ങളൊക്കെ എന്താ പറയാ എനിക്കറിയില ചക്കാ അരിഞ്ഞ് ആ വേവിച്ചു വെച്ചതുണ്ട് പിന്നെ മക്കളൊന്നുമല്ല ഒപ്പ സ്കൂളും ഇക്കെ പോയതാണ് അതുകൊണ്ട് രാത്രി ഇനി വേറെ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കും വൈകുന്നേം ആവുമ്പോന്നെ ഞാൻ മാത്രം ആയതുകൊണ്ട് പിന്നെ
അതെല്ലേ അ ചക്ക എങ്ങന റെഡിയാക്കുക അത്
അത് പച്ച ചക്കയാണ് പച്ച ചക്ക അരിഞ്ഞ് തോലി അല്ല കുരുന്തൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞിട്ട്
ആഹ്
കുറച്ചൊരു ചെറുതായിട്ടരിഞ്ഞിട്ട് കുക്കറിലാണ് ഞാനിട്ടത് അടുപ്പിലും വെക്കാം ഞാന്ങ്ങ് കുക്കറിലിട്ട് പിന്നെ ഉപ്പ് ഉം പച്ചമുളക് പിന്നേ മഞ്ഞൾ പൊടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രണ്ടോ മൂന്നോ വിസിലടിപ്പിക്ക ആ ര രണ്ടോ മൂന്നൊ വിസിലടുപ്പിക്ക പിന്നെ നമുക്ക് തേങ്ങ, പരിപ്പ്, ഉള്ളി ഇതോക്കെയിട്ട് വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഇട്ട് മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നു കറക്കിയെടുത്തിട്ട് അയില് അയില് ചേർക്ക അല്ലെങ്കില് പിന്നെ വെളിച്ചെണ്ണയില് ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് തുംമ്പിക്കം ചെയ്യാം
ആഹ് ആ ഞങ്ങളും അങ്ങനെന്നെ ചെയ്യുന്ന അതാ ചോദിച്ചേ
ആഹ് ആഹ്
അപ്പൊ നല്ല കോമ്പിനേഷനാ ചക്കയും ബീഫും അല്ലെ
ആഹ് അപ്പൊ ഞാന് ചോറും ഉണ്ടാക്കിട്ടില്ല അപ്പൊ ഞാൻ ഉണ്ടാക്കലുണ്ട്. അന്ന് ചക്ക ഉണ്ടായപ്പോ പിന്നെ ഞാൻ മാത്രേ ഉള്ളൂ അപ്പൊ പിന്നെ മ മോ ഇനിപ്പ വൈകുന്നേരം ആഹ് ആവശ്യമില്ല ആ വേണ്ട ആ വേണ്ട വൈകുന്നേരൊക്കെ എന്തെങ്കിലും ഉണ്ടാ ക്കാന്ന് വിചാരിച്ചു ഓര് വരുമ്പോ നി വേണെങ്കിൽ ചോറൊക്കെ രാത്രിയൊക്കെള്ളത്
ചക്കേക്കെ എല്ലാരും കഴിക്കുവോ കുട്ടികളൊക്കെ കഴിക്കുവോ
ആ മക്കൾക്ക് വല്യ ചെലപ്പോ ഓരോ മൂടിനനുസരിച്ചാണ് ചെല സമയത്ത് കഴിക്കും ആഹ് ഉറപ്പിക്കാൻ പറ്റൂല ചെല പ്പോ കൈക്കും
നല്ല ഫുഡ് ആണല്ലോ കുട്ടികളൊക്കെ കഴിക്കേണ്ട സത്യം പറഞ്ഞാ ച ചക്കേക്കെ നല്ലെയാ കഴിക്കുന്നത് കുഞ്ഞുങ്ങള് അതെ പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ആ ഇന്നത്തെ മക്കൾക്ക് അത്ര താല്പര്യം കുറവാണ് ചക്കാ അതൊക്കെ പറഞ്ഞാല്
ആഹ് ആ അതെ നിങ്ങളവിടൊക്കെ ഉണ്ടോ ചക്ക ഉണ്ടോ
ആഹ് ഇഷ്ടം പോലെ ചക്കേണ്ട് അതെ ഉണ്ട് ഞാൻ ഇന്നലെ ചക്കയാക്കിയായിരുന്നു ആഹ് ചക്ക മാങ്ങ ഇപ്പൊ എല്ലാത്തിന്റെ സീസണാ പക്ഷെ നമുക്ക് ഈ മഴ ആയത് കൊണ്ട്
ആഹ് മഴ ആയതുകൊണ്ടൊരു മടിയാണ് നമ്മക്ക് ആ അപ്പൊ മഴേക്കെ ആവുമ്പോ പൊറത്തിറങ്ങി
അതെ പക്ഷെ റെഡി ആയി കിട്ടിയാൽ നമുക്ക് സന്തോഷാ മഴയത്ത് നല്ല രസാ കഴിക്കാൻ അല്ലെ ചൂടോടെ എല്ലാ മക്കളും വീട്ടിലെ എല്ലാരും ഒരുമി
ആഹ് ഒരുമിച്ച് ഞാനിവിടെ ഞങ്ങള് തറ എട്ത്തെന്നെ തറവാട് വീടു ണ്ട് ഉമ്മണ്ടൊവ്ടെ അപ്പം ഇമ്മ ഞങ്ങളെല്ലാർക്കും കൂടി ഒരുമിച്ച് ഞങ്ങളാട് ചക്ക എട്ത്തതേര്ന്നു ചക്ക ആഹ് റെഡിയാക്കി പിന്നെ ഞാൻ ഇൻക്ക് വെക്കാള്ളത് ഞാ ങ്ങട്ട് കൊർച്ച് കൊണ്ടോന്ന് ബാക്കി ഓരോട വെക്കും. ഒരുമിച്ചിങ്ങനെ ചെയ്തതാണ്. അല്ലാതെ മ്മള് സ്വന്തായിട്ട ആമ്പോ അമ്മക്ക് ആ മ്മള് സ്വന്തായിട്ട് ചെയ്യുമ്പ മ്മക്ക് മ ഴക്ക് പൊർത്തെർങ്ങാ
ആഹ് അതെ അതെ അതോലെ ഒറ്റയ്ക്ക് ചക്ക എന്നൊക്കെ പറയുമ്പോ ഒറ്റക്ക് ഒരു ര സ്വല്ലാന്നേ നമുക്ക് രണ്ട്, മൂന്ന് പേര് കൂടിയിട്ടാണെങ്കി
ആഹ് അതെ ഞാന് ഇൻക്ക് ഇങ്ങനെ ഒറ്റക്കാമ്പം ഇൻക്ക് മടിയാണ്. ചക്കന്റെത് പഴുത്തതൊക്കാണെങ്കി ക്കാണ പ പഴു ത്തതാണെങ്കി ഞാ വേഗം റെഡിയാക്കും. ഈ പച്ച കൂട്ടാ വെക്കാന് ഞാൻ ഒറ്റയ്ക്കാവുമ്പോ ഇൻക്കൊരു മടിയാണ്. പൊതുവേ അപ്പം ആഹ് അപ്പം ഉമ്മ ഉമ്മ വിളിച്ചപ്പോന്നാത് നമ്മള് ഞാന്ന് അപ്പൊ ഞ ഉമ്മി അനിയന്റെ ഭാര്യുണ്ട് അപ്പൊ ഞങ്ങള് ഒരുമിച്ച് റെഡിയാക്കി. അപ്പൊ എനിക്കുള്ളത് വെക്കാ കുറച്ച് ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന്. ഒരു അപ്പൊ അങ്ങനെ ആവമ്പത്തിനു ഒരു രസാണ്.
രസമാണോ എല്ലാപ്പ എല്ലാർക്കും ആവുകയും ചെയ്യും പെട്ടെന്ന് പണിയും തീരും. അതെ അതെ ഉം കപ്പയക്കെയുണ്ടോ ആ ഭാഗത്ത്.
കപ്പ ഞ ഞമ്മള് വാങ്ങലുണ്ട്.
സ്ഥലത്ത് ആ വാങ്ങും. ഇണ്ടാക്കല് എന്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കലുണ്ടായിരുന്നു മുമ്പൊക്കെ ഇഷ്ടം പോലെ അനെ ആഹ് വാങ്ങലുണ്ട് ഞങ്ങള് എടക്ക്.
പച്ചക്കപ്പയാണോ? ഉണക്കക്കപ്പയാണോ?
പച്ച മുമ്പൊക്കെ പ ഒണക്കക്കപ്പ ഇണ്ടാവുംന്നൊക്കെ പറയലുണ്ട്. ഉമ്മക്ക മുമ്പക്കെ ഒണക്കി
ഈ ഷുഗറുംക്കെള ഇതൊക്കെ ഉള്ളവർക്കാണെങ്കില് ഉണക്കകപ്പെ കൊറച്ചൂട നല്ലത്. ആഹ് പച്ചക്കപ്പന്ന് പറയുമ്പോ അവർക്ക് ഇച്ചരി പ്രശ്നാണ്.
ആഹ് ആഹ്.
നമ്മള് ചോറൊക്കെ അധികം കഴിച്ചുകൂടല്ലോ അതേപോലെ തന്നെയാണ് പച്ചക്കപ്പെ അധികം കഴിച്ചുടാന്നാ പറയുന്നെ.
ആഹ്
ഒണക്കപ്പയാണെങ്ക എല്ലാർക്കും കഴിക്കാം ഒണക്കപ്പ നമ്മള അധികം കഴിക്കില്ലല്ലോ അതൊണ്ടായിരിക്കും
ആഹ് അതന്നെ ഞാന് ഉണക്കക്കപ്പ വല്ലാതെ കഴിച്ചിട്ടില്ല ഉമ്മൊക്കെ പറയും പണ്ടൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു ഒണക്കി ആയിരുന്നു എന്നൊക്കെ പറു ആ മഴേത്ത് കഴിക്കാന് ആ അതെ.
പണ്ടൊക്കെ ഇത് എപ്പോഴും കിട്ടില്ല ഈ പറഞ്ഞ പോലെ ചക്ക പോലെയൊക്കെ സീസൺ ആയിരുന്നു. അപ്പ ഇപ്പ ഇപ്പൊ എല്ലാം കിട്ടും. എപ്പോഴും കിട്ടുമല്ലോ അതുകൊണ്ട് നമക്ക് നമുക്ക് അങ്ങനത്തെ ഒരിതില്ലാ.
ആഹ് അതെ അതല്ലെ.
അതെ.
ഉം
മാങ്ങ ഉണ്ടോ?
ആഹ് മാങ്ങ ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ഇപ്പൊ കുറച്ചായിട്ട് ഇല്ല കഴിഞ്ഞു അതിന്റെ ആ ഏപ്രിൽ ആ മാസത്തിലായിരുന്നു ഏപ്രിൽ മെയ് ആ ഇപ്പ ഇവിടെ വീട്ടിലില്ല. വാങ്ങാൻ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങ എനിക്ക ഇറങ്ങിയാല് വീട്ടിലിണ്ടായും ചെറിയ മാങ്ങൊക്കെ ഉണ്ടായിരുന്നു. ആ പഞ്ചാര മാങ്ങാന്ന് പറയും ഞങ്ങള് കേ ചെറിയ ആ ചേർത്ണ്ടായിരുന്നു. പിന്നെ എല്ലാ വീ ഉണ്ടായിനല്ലോകത്തൊക്കെ ഉണ്ടായിരുന്നു.
നമ്മുടെ ഇവിടെയൊക്കെ മാങ്ങായുടെ സീസൺ ഇപ്പം ഇപ്പോഴാണ് ഈ മഴ സമയത്ത് മാങ്ങ നല്ല പഴുത്ത്
ഏ ഞങ്ങള ഇവിടെക്കെ കഴിഞ്ഞു. അതിന്റെ ടൈം ഇവിടെ ഏപ്രിൽ ആ ആ മാസത്തെ മെയിനായിട്ടും ഉണ്ടാരുന്നത്.
പക്ഷെ ആ ആ സമയം നമുക്ക് വേണ്ടത് ആ സമയം നമുക്ക് കഴിക്കാനോ എടുക്കാനും ഒക്കെ നല്ല വെയിലായ കൊണ്ടോ ഈ മഴയത്തൊക്കെ ഇവിടെ മഴയത്താ.
മഴയക്ക ആയപ്പോത്തിന് ഇവിടെ കഴിഞ്ഞ് ഇപ്പോ കുറച്ചായി ഇവിടെ കഴിട്ട് പക്ഷെ ഇവി അങ്ങാടീലോക്കെ ഇണ്ട് ഇഷ്ട്ടം പോലെ നല്ല പൊഴിത്താ മങ്ങ കിട്ടാൻ ആ വരുന്നതായിരിക്കും അങ്ങാടിലിഷ്ടം പോലെ വക്തമാകല്ല.
ട്ടും അയ്യോ നമ്മുടെക്കെ ഇവിടെ നെറച്ച് ഇപ്പം പഴുത്തിറ്റി കാറ്റ് കാരണംണ്ടല്ലോ കാറ്റടിച്ചു മൊത്തം പൊഴിഞ്ഞ് കിടക്ക അത് കാരണം ഭയങ്കര സ്മെല്ലും ഇപ്പഴാണ് ഇവിടെ മാങ്ങടെ സീസണ്.
ആഹ് ആ ആ അത് ചെല സ്ഥലത്ത് അങ്ങനെ ഉണ്ടാവും. ട്ടക്കായാലും ആയാലും മയത്തി ഇങ്ങനെവെ അങ്ങനാവുമ്പോ നമ്മുക്കൊരു ആ അതെ. ഉം പിന്നെന്താ മഴ ഉണ്ടോ പ്പൊ?
മഴയുണ്ട് മഴയുണ്ട്
ഉ ഇവിടെ ഇന്ന ഇപ്പോ ഒരു കുറച്ച് നല്ല മഴുണ്ട് ഇന്നലക്കെ നല്ലല്ല മഴ- ഇന്നും രാവിലെ ഉണ്ടായിരുന്നു ഇന്നിപ്പോ വല്ല ഇപ്പ അവര് വിളിച്ചിട്ടുണ്ട് ഉ കാറ്റുണ്ടാവരുണ്ട് ഇന്ന് ഇന്നൊന്നല്ല കാറ്റായിട്ടില്ല എടക്കണ്ടാവും എടക്ക് അപകട മേഖലൊന്നല്ലല്ലോ
ആ അപകടം വേന വല്യ കുഴപ്പമില്ല എന്നാലും വല് നമ്മളിപ്പ- അതാ ഏത് സ്ഥലമാണെലും നമുക്കൊ ഒരു ചെറിയ ഭയം ഉണ്ടാവൂലേ മഴക്കാലം ആവുമ്പോം അതെ ഇപ്പൊ അങ്ങനെ സുരക്ഷിതമായ ഒരു ഇട ഇല്ല ുള്ളതാണ് എന്തെങ്കിലും ഒരു കാരണം വരും ആഹ്
അതന്നെ ഇപ്പ എന്തോ ശിഖല്ലന്നൊക്കെ ആ എന്തോ രോഗവും ഉണ്ടല്ലോ പ്പ ത്തോൾ ശഖല്ല
ശികല്ല
ആ പടർന്ന് പിടിക്ണ്ടന്ന് പറഞ്ഞ
അയ്യോ അതാ അതാ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ കാണോ എപ്പോഴും നമുക്ക് പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും പറഞ്ഞ സമൂഹത്തിൽ എപ്പോഴും കാണും
ആ അതെ
രോഗയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പകർച്ചവാധി അല്ലെങ്കില് എന്തെങ്കിലും പ്രശ്നം ന്തെങ്കിലും കാണും
മ് മ് മ് മ് ഒന്നിലും കൊ കൊഴപ്പില്ലാതെ രക്ഷപെട്ട് പോകട്ടെ ഓട് ആരും ല്ലെ
സത്യം ഓരോ ദിവസം ഇങ്ങനെ തള്ളി നീക്കാണ് ആളുകള്. മ് മ്മളിപ്പോ വാർത്ത ക്കെ വെച്ച് കഴിഞ്ഞാ തന്നെ നമക്ക് പേടിയല്ലേ ന്യൂസ് ചാനല് വക്ക്മ്പോഴേ പേടി ല്ലേ എന്ത് വാർത്തയായിരിക്കും നമ്മള് കാണാൻ പോകുന്നത്.
ഉം ഉം അതെ ഈ മഴക്കാലം ആമ്പോ പ്രത്യേകിച്ച് മ്. എന്തെങ്കിലും രോഗായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുരന്തങ്ങളായിട്ടോ ക്കെ വരും.
എന്തെങ്കിലും കാണും. മ് പക്ഷെ വാർത്താ ചാനലുകാർക്ക് നല്ല കോളാണ്. അവർക്ക് ഇഷ്ടംപോലെ വാർത്തകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതിന് മാ അത്രം പഞ്ഞല്ല.
ആഹ്
അദെന്നെ ഇപ്പൊ മഴ ആയ കൊണ്ട് പ്രത്യേകിച്ച് ഇഷ്ടംപോലെ ഈ പറയുന്ന പോലെക്കെ ചെറിയ ചെറിയ ഓരോ സ്ഥലത്ത് ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ മണ്ണിടിച്ചിലാണെ വെള്ളപ്പൊക്ക ആണെങ്കിലും കാറ്റും അതുമൂലുള്ള പല പല പ്രശ്നങ്ങളല്ലേ മുഴുവൻ.
മ് റെഡ് അലർട്ടന്നുല്ലല്ലോ അവിടെന്നും.
എന്തോ അയ്വുല്ലേ ഞങ്ങൾക്ക് ഇവിടെ യെല്ലോ അലേർട്ട.
ഏ ശരി ആ ചില സ്ഥലങ്ങളിലൊക്കെ റെഡ്
ആ പക്ഷെ ഈ മഴക്കാലത്തന്നെ അലേർട്ടണെങ്കിലും നമുക്കത് പറയാൻ പറ്റില്ല. ചെലപ്പം പെട്ടെന്ന് മാറും.
ആ അതെ അതെ റെഡലേർട്ടിൽ പറയുന്നട്ത് ചെലപ്പോ ഒരു കൊഴപ്പം ഉണ്ടാവല
കുഴപ്പോണ്ടാവില്ല കഴിഞ്ഞ ദിവസങ്ങനെ പറഞ്ഞിട്ട് ഒരു കുഴപ്പവുല്ലന്ന് പറഞ്ഞ് പക്ഷെ ഭയങ്കര കാ മഴയായിരുന്നു രണ്ടുസം അടുപ്പിച്. അപ്പൊ നമുക്കൊരു വയല്ലേ അതുകൊണ്ട് ഇനിയിപ്പ അറിയില്ല എത്രനാള് ഇങ്ങനെ മഴയും കാറ്റുയിരിക്കും എന്തോ.
ആഹ് ഇപ്പൊവിനന്നേ ടൈം ആണ് ജൂണണല്ലോ. വേണണം മഴല്ലഞ്ഞാലും ശരിയാവില്ലല്ലോ. അയ്ന്റെ ടൈം ആണ് ആ അതന്നെ മഴ ഉം മഴല്ലാഞ്ഞാലും ശരിയാവുലല്ലോ.
അതെ യ്യോ മഴ വേണം കഴിഞ്ഞ പ്രാവശ്യ ക്ഷെ കഴിഞ്ഞവർഷം ഏഴെട്ട് മാസത്തോളം മഴയായിരുന്നല്ലോ. അതുകൊണ്ട് ഈപ്രാവിശ്യം മഴ കുറവായിരിക്കുന്നൊക്കെ പറയും
മ് മ് മഴക്ക് മ് വെള്ളത്തിനൊക്കെ അവ്ടെകെ കൊയ് വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലം ആ ആ. ആ ആ ആ ശരി.
അത നമ്മക്കപ്പഴും വെള്ളം വേനൽകാലായ്കഴിഞ്ഞാ പിന്നെ വെള്ളം വേണല്ലോ.
ആ അതെ അതന്നെ ആഹ് അതെ ഇപ്പൊ ഈ ഈ വേനൽക്കന്നെ മഴയല്ല വെള്ളം കുറവ് ഓല്ക് രു ആശ്വസാണ് മഴ പെയ്
ആ അതെ ആശ്വാസം അതെ അതെ ന്തെ അതാ പറഞ്ഞ എന്തെങ്കിലും ഒരു ഇത് കാണും കുറവപ്പോഴും കാണും.
ആ അതെ.